അലോ കേക്കാമോ
ഹലോ ഹലോ കേക്കാം
ഹലോ കേക്കാമോ ആഹ അപ്പൊ ആ പറങ്ങ് ആഹ പറഞ്ഞ് വന്നത് കോളേജിന്റെ കാര്യം
ആ കോളേജിന്റെ കാര്യാണ് പറഞ്ഞോണ്ട് നിന്നത് താങ്കളുടെ അഫി പ്രായം എന്താണ് കോളേജിനെ പറ്റിയ അതായത് കോളേജ് ജീവിതം കാലഘട്ടത്തെ പറ്റിയൊരു അഫി പ്രായം എന്താണ്
കോളേജ് ജീവിതം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല
ആഹ്ഓക്കെ അത് ഉം.
നമ്മളെ ഫ്രണ്ട്സ് അങ്ങനെ വെച്ച് നോക്കിയാ എനിക്ക് അങ്ങനെൊ ഒരു സംഭവം എനിക്ക് അങ്ങനെ സംഭവം ഇതുവരെ എന്ന് പറഞ്ഞാ വേറെ പഠിച്ചിടത്തൊന്നും കിട്ടിട്ടില്ല അങ്ങനെ പക്ഷെ കോളേജിന്റെ അല്ല ഒരു മെച്ച ഉം അല്ലാതെക്ലാസിന്റെ ഇതു അല്ലെഈ പഠിപ്പിക്കണേന്റെറ ഇതും അല്ലങ്കി മാനേജ്മെന്റ് അങ്ങന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഓഹ് ഒ പിന്നെ പലർക്കും പല രീതിയിലാണല്ലോ കോളേജിന്ന് ഇഷ്ടപ്പെടുന്ന.
ആഹ് നിങ്ങക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിര് ന്നോ?
എനിക്ക് ഇഷ്ടപ്പെടന്ന് ച്ച കഴിഞ്ഞാശരിക്കും പറഞ്ഞ സംഭവം ഞാന് പ്രതീക്ഷിച്ച ല്ല എനിക്ക് പോകാആഗ്രഹിച്ചരുകോളേജിലല്ല ഞാപോയത് എനിക്ക് കിട്ടണെന്ന് ആഗ്രഹിച്ച കോളേജില് കിട്ടിയില്ല പിന്നെ വന്നപ്പത്തെക്കുംന്റെ ഒരു റിലേ റ്റ് വ്ആ കോളേജില് ഇണ്ട് അപ്പത്തേക്കും ആള് പറഞ്ഞു നല്ല താണ് അവിടെതന്നെ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാരകൊണ്ട് കൊണ്ടുവന്ന്അവിടെ ചേർത്ത്. പിന്നെ ആളെന്ന് പറഞ്ഞ് ഹെയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് കാരണം ഹയർ ഓപ്ഷൻ കെടന്നു കഴിഞ്ഞാ വീണ്ടും കോളേജുകളില് അലോട്ട്മെന്റിലന്നെ വീണ്ടും എടുക്കും അതായത് വേറെ കോളേജ് കിട്ടാറുണ്ട് അപ്പൊ അത് കിട്ടാതിരിക്കാൻ അവരങ്ങനെ പറഞ്ഞത്. അതൊക്കെ ഡിലീറ്റ് ചെയ്തു പിന്നെ കോളേജ് ജോയിൻ ചെയ്തു കോളേജി കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേട്ടോ ന്നച്ചാ ഫസ്റ്റ് വ്യൂല് ഞാൻ അവടെ ചെന്നപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട് ആംബിയൻസ് ഒക്കെ കിടിലായിട്ട് തോന്നി കാരണം ഭങ്കര ഒരു ശബ്ദം പഷേ കേറി ഫസ്റ്റ് ഇയറ് ഭയങ്കര നല്ല സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ എന്ന് വച്ച ഭയങ്കര ഡിസ് രാവിലെ പോകുന്നതായിരുന്നാലും ആദ്യം ചെന്ന് കോളേജിന്റെ എന്റെ ക്ലാസിന്റെ ഡോറൊക്കെ തൊറക്കുന്നത് എ ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ഇയറ് ആയ അപ്പൊ സെക്യൂരിറ്റി ഇല്ലെയിരുന്നു ആ ഇയർ സെക്യൂരിറ്റി അവിടെ ഇല്ലേയിരുന്ന്. സെക്കൻഡ് ഇയർ കടന്നപ്പോഴത്തേക്കാണ് വന്നത് സെക്യൂരിറ്റി അപ്പോഴേക്കും ഞങ്ങള് ഒഴ ഴപ്പ് തൊടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നല്ല ഒഴപ്പ് തൊടങ്ങി.
ഉം.
ഏഹ് എന്ന് പറയുമ്പോ വരുന്നത് താമസിച്ച് ഫസ്റ്റ് പിരീഡ് കേറൂല പിന്ന ബഹളായി വീട്ടീ വിളിക്കാൻ തൊടങ്ങി അങ്ങനെയൊക്കെ പ്രശ്നങള് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വച്ച് പിന്നെ പിന്നെ ഞങ്ങക്ക് തന്നെ ബോർടിക്കാൻ തോനും അയ്യേ ഇതെന്താ കോളേജ് ആദ്യം നമ്മള് വിചാരിച്ചു പഠിപ്പിക്കുന്നുണ്ടല്ലോ? നമക്ക് പഠിച്ച് എന്തായാലും ജെയിക്കാൻ പറ്റുന്നുള്ള ഒരു വിച് വിചാരാരുന്നു പിന്നെ പിന്നെ പഠി പഠപ്പിക്കുന്നതില് ഭയങ്കര മോശായി ആർക്കോ വേണ്ടി എന്തോ പഠിപ്പിക്കും പോലെ ഞങ്ങടെ ക്ലാസ്സിൽ നിന്നും പേഴ്‌സണലി ടീച്ച് ച്ചസിനൊട്ടും ഇഷ്ടമൊന്നുല്ലായിരുന്ന് അത് ചെല ചെല ഇഷ്യൂസ് കാരണാണ് അതും അവരടെ ഭാഗത്തുള്ള തെറ്റാണ് പക്ഷെ അവരത് സമ്മയിക്കൂല നമ്മടെ തന്നെ പറഞ്ഞോണ്ടിരിക്കും പിന്നെ ഇവിര് നമുക്കൊന്നും നമ്മളൊന്നും ശബ്ദ ഉയർത്തി ഒന്നും പറയാൻ പോവുല്ല. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണന്ന് പറഞ്ഞിട്ട ചെല ക്ലാസ്സില് ചെലര് ഇപ്പൊ എല്ലാ ക്ലാസ്സിലും അങ്ങനെ കാണും ചെലര് പറയുന്നതിന് എതിര് അവര് പറയുന്ന തെറ്റിന് ശരിയായിട്ട് പറയാൻ ശ്രമിക്കുന്നവര് കാണും പക്ഷെ അവര് അംഗീകരിക്ക അവര് അവരെ ഇഷ്ടപ്പെടേയില്ല ആ ഒരു പ്രശ്നൊക്കെ ഉണ്ടായിരുന്ന്. പിന്നെ മാനേജ്മെന്റ് നോക്കേണെങ്കിൽ മാനേജ്മെന്റ് കൊള്ളാം ചെല കാര്യങ്ങൾ ക്കെല്ലാം കൊള്ളാംന്നുള്ളതാണ് പിള്ളേരുടെ സുരക്ഷക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാ പക്ഷെ ചെല സമയത്ത് ചൊറിയൊരു വർ ത്താനൊണ്ട് അത് കേക്കുമ്പോ നല്ല ദേഷ്യം വരും എന്ന് വെച്ചാൽ പ്രോഗ്രാംസ് ഒന്നും അത്ര വലിയ അ അടിപൊളിയൊന്നല്ല ഒരു ഒട്ടുംരസല്ലത്ത രു പക്ഷെ ചെലത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് കോളേജിൽ പിന്നെ അയിന്റെ അമ്പിയൻസ് ചെല ചെല നിമിഷങ്ങള് നല്ലതായിരുന്ന് ചെല സന്തോഷി കുറ നിമിഷങ്ങൾ ചിരിക്കാള്ള പിന്നെ ഫ്രണ്ട്സ് ക്ലാസ്സ് അങ്ങനെയൊക്കെ വരുമ്പോ പക്ഷെ ഇപ്പ റിയലി കോളേജ് മിസെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഫ്രണ്ട്സായിട്ട് രുന്ന ഗ്യാങ് അതൊക്കെ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതും ഇന്ന് തിരിച്ചിട്ടിരുന്നെങ്കിലോന്ന് ഇപ്പ ചിന്തി ന്ന്ണ്ട് അങ്ങനെയൊക്കെ പിന്നെ രാവിലെ എണീറ്റ് പോകുന്ന അതൊരു സുഖായിരുന്നു
പക്ഷെ എന്റെ കാര്യത്തില് കോളേജ് കിട്ടം ഇന്റെ കാര്യത്തിലാണെങ്കി കോളേജ് ഇഷ്ടപ്പെട്ട് വേറെ ഒരു കോളേജ് ആണ് ഇഷ്ട ഇഷ്ടപ്പെട്ടത് വന്നേറിയത് ഇതില് പഷെ എന്റെ ആഗ്രഹം ആദ്യം തൊട്ടേ ആഹ് പഷെ എന്റെ ആഗ്രഹം ആദ്യം തൊട്ടെ ആഹ് ഞാൻ പോയ കോളേജിൽ പോണം എന്നായിരുന്നു എന്റെ ആഗ്രഹം
അവടെ ത്തന്നെ ആഹ് ആഹ് ആഹ് അത് പക്ഷെ നല്ലതല്ലേ അങ്ങനെ കിട്ടിയത്
അല്ല അല്ല അത് അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു സംഭവം ഫസ്റ്റ് ഞാൻ ആരടുത്ത് ചോദിച്ചാലും ഇന്ന കോളേജിൽ പോണം കാരണം എന്റെ ഇവിടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി അവിടെയാണ് പഠിച്ചൊണ്ടിരുന്നത്.
ഓഹ് അങ്ങനെ അങ്ങനെ ഇഷ്
അഹ് അപ്പം മീൻസ് അപ്പം ഇല്ല അപ്പൊ ഇവര് ഈ മറ്റേ സ്റ്റോറി അങ്ങനെയൊക്കെ ഇടും ഇടക്കിടക്ക്. അപ്പം വെളിൽന്ന് കാണുമ്പോ നമ്മൾ എന്താണ് വിചാരിക്കണുന്നത്. ഇവിടെ എപ്പോഴും ആഘോഷം മാത്രേഉള്ളൂ പഠിപ്പിക്കണത് കുറവായിരിക്കും എന്ന് കാരണം മിക്കവാറും ഡാൻസും. മറ്റേ ഇതും പോട്ടയും അങ്ങനെയൊക്കെ നമ്മളങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ. ഞാൻ എനിക്ക് കിട്ടാതായി എനിക്ക് മാർക്കന്തോ കുറവുള്ളത് കൊണ്ടും. എനിക്ക് അവിടെ കിട്ടണോന്ന് പ്രതീക്ഷിച്ചിട്ട് എനിക്ക് അവിടെ കിട്ടാതെ ഒരു അലോട്ട്മെന്റിലും എന്നിക്ക് കിട്ടില്ല.
ആഹ് ആഹ്
ലാസ്റ്റ് ഞാൻ ഈ പി എ സി ക്ക് എന്തോ അഡ്മിഷൻ എടുത്തതിനു ശേഷ. ഹോട്ട് അലോട്ട്മെന്റിൽ പോയപ്പോഴാണ് എനിക്ക് ഇതേ പോലെ അവിടെ അവിടെ തന്നെ പോയി അവിടെ ത്തന്നെ പോയപ്പോ അവിടെ രണ്ട് ആൾറെഡി ആൾറെഡി ഒരു ര ഉണ്ടായിരുന്ന രണ്ടു പേര് ഇറങ്ങിയതൊണ്ട്. സീറ്റ് കിട്ടി. പക്ഷെ കേറി ക്കഴിഞ്ഞപ്പോ ഇവര് സംസാരൊക്കെന്ന് പറഞ്ഞാ ഭയങ്കര കേറിങ്ങാ അങ്ങൊ. സംസാരം.
ആഹ് ആഹ്
പക്ഷെ കേറിയ ഒരു രണ്ടുമൂന്നൂസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവള് ണ്ടിരുന്ന ആ ഒരു സ്റ്റോറിം സ്റ്റാറ്റ സൊക്കെന്ന് പറഞ്ഞ ഇന്റർവെൽ സമയത്തിലാണ്. ഇവരതിനുള്ള ടൈം കൊടുക്കണ
പിന്നെ ഒരു കാര്യം സ്റ്റോറിയൊന്നു അല്ല ല്ലോ കോളേജ് എങ്ങനെയാണെന്ന് പറയുന്നത് പക്ഷെ ചില പോസിറ്റീവ് ആയിട്ടുള്ള ല്ലേ. ആഹ് കോളേജിൽ പഠിച്ചപ്പം.
അത് എന്തോ ആഹ് അത് ണ്ട്
കാണും. എല്ലാ കോളേജും അല്ലാ എല്ലാ കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും കാണും ഇപ്പ നമ്മളായിരുന്ന പോലും നമ പ്പെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കാണുവ ല്ലോ. ഇല്ലേ.
ഉമ് അത് ഞാനിപ്പോ എനിക്ക് നെഗറ്റീവ് മാത്രല്ല ഞാൻ പറഞ്ഞ ല്ലോ ഇപ്പൊ ഫ്രണ്ട്സ് വൈസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിരുന്നു അവിടെന്ന ഉണ്ടായിരുന്നത് കാരണം. ഇതുപോലെ ഒന്നും ഞാൻ വേറെ ഒരിടത്ത് പഠിച്ചപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട്. സംസാരിച്ചിട്ടില്ല എന്നാ പിന്നെ ബാക്കിയുള്ളവർ.
ആഹ
എനിക്കിപ്പോ കോളേജിൽ പോകുമ്പോഴന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് എന്തും പറയാം. അവൾ ആര് ആ ആദ്യം പോകുമ്പം ഒരിതുണ്ടായിരുന്നു എന്ത് സംസാരിക്കും ആരെന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷെ പോയി പഠിച്ച് കഴിഞ്ഞപ്പം ആ ആര് എന്ത് വിചാരിച്ചാലും. അങ്ങനെ നമ്മുക്ക് അവര് ജഡ് ഈ അങ്ങനൊന്നും നമ്മക്ക്
ആഹ ആ അങ്ങനത്തെ അത് ഭാഗ്യമാണ് ക്ലാസ്സിന്. എന്റെ ക്ലാസ് ഇത്പോലായിരുന്നായിരുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞൽ കുറച്ച് എല്ലാരും ഒരു ഫാമിലി പോലൊയിയിരുന്നു അങ്ങോട്ടും പിന്നെ പ്രശ്നങ്ങളില്ലാന്നല്ല ഗാങ് തിരിഞ്ഞ് വരുമ്പഴത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്ത് ആവശ്യം വന്നാലും ഒരു ഫാമിലി പോലെ ആായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞാരും അങ്ങനെ വലിയ അങ്ങനത്തെ രീതിയിലൊന്നും വലിയ പ്രശ്ന പ്രശ്ങ്ങളൊന്നുല്ലാരുന്നു പിന്നെ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അവരുആയിട്ടാണ് കുറച്ചൂടെ അ അറ്റാച്ച്മെന്റ് ബാക്കിയുള്ളവരെടുത്ത് മിണ്ടുവായിരുന്നു എല്ലാരെടുത്തും മിണ്ടുവായിരുന്നു പക്ഷെ അവരുമായിട്ടാണ് കൊറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലണ്ടായിരുന്നു അങ്ങനെയരുന്നു കോളജ്. സ്കൂൾ ലൈഫ് എങ്ങനെയായിര്ന്ന്
സ്കൂൾ ലൈഫ് സ്കൂൾ ലൈഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തെ സ്കൂൾ ലൈഫ്
ഇഷ്ടപ്പെട്ടതോ
ഇഷ്ടപ്പെടാത്തത്
അഹ്‌ന്തുപറ്റി?
കാരണം കാരണം അവിടെന്ന് പറഞ്ഞാ ഞാൻ ആരെട് സംസാരിക്കല്ല പോ ബുക്ക് തൊറക്കും പഠിക്കും വീട്ടിവരും
അപ്പൊ ഒരു പഠിപ്പിസ്‌റ്റായിരുന്നു
അല്ല ആദ്യം അങ്ങനെ ആയിരുന്നു എന്ന്പറഞ്ഞാ ടീച്ചർമാര് ആദ്യം കൊണ്ടാക്കിയപ്പോ ഉള്ള ടീച്ചർമാര് എന്ത അങ്ങനത്തെ രീതിക്കുള്ളായിരുന്നു അത അഞ്ചാക്ലാസൊക്കെ പോയപ്പോ ഒറ്റപ്പെട്ടായിരുന്നു ഫസ്‌റ്റിൽ പോയപ്പോ ആഹ് ഉണ്ടായിരുന്നു കാരണം അഞ്ചാക്ലാസ് പോയപ്പോ ഞാൻ ഒറ്റ ഒറ്റക്കായിരുന്നു എന്നപറഞ്ഞ ആഹ് നാലാം ക്ലാസിന്ന് വേറെ സ്കൂളിലോട്ട് പോകുമ്പം ബാക്കിയുള്ള പിള്ളരെല്ലാരും ഒരു വൈബിനുള്ളവരാണ് പക്ഷെ നാലാക്ലാസ് വരെ ഞാനും വലിയ ഇതായിരുന്നു എന്ന് പറഞ്ഞാ എല്ലാരടത്തും ഭയങ്കര കളിയും എല്ലാ പോഗ്രമിനും ആക്ടീവായിരുന്ന്
ആഹ് ആഹ്
പഷെ എന്റെ കംഫർട്ട്സോൺ കഴിഞ്ഞ് വേറൊരു സ്കൂളിപോയപ്പോ അതെല്ലാം പോയി
പോയി അങ്ങന ആഹ് ആഹ്
വെറോരു കാര്യന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കേറിയതല്ലേ എല്ലാ ഇപ്പൊ കോളേജായാലും സ്കൂളായാലും എല്ലാത്തിലും ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പോണ എനിക്ക് അഡ്മിഷൻ കിട്ടണെ
അങ്ങനെ
അപ്പം ഇവർ ആൾറെഡി ഫസ്റ്റ് ചേർന്നവര് ആൾറെഡി ഒരു ബോണ്ട്
ആഹ് ആഹ് ആഹ്
ലാസ്‌റ്റ് പോയ നമ്മളട്ട് നമ്മ അവർക്ക് മറ്റ ആൾക്കാരുടുത്തൊരു
മിങ്കളാവവർക്ക് പെട്ടെന്ന് പാടായിരിക്കും ആ അത് കാരണം ആദ്യം അവര് കണ്ടല്ലോ പിന്നെ ചെല ര്ണ്ടായിരിക്കും എല്ലാരടത്തും മിണ്ടുന്നവര്
അല്ല മിങ്കിളാവാൻ പാടല്ല എന്റെ ക്ലാസ്സിലുള്ള എന്റെ ക്ലാസ്സിലുള്ള മിക്ക മിക്കവരും ഏഹ് മിണ്ടാൻ പാടുള്ളോണ്ടല്ല ഇവര് ആൾറെഡി ഗ്യങ്ങയത് കൊണ്ട് ഗ്യങ്ങ് നമ്മള ഒരുമാതിരി പുതിയതായിട്ട് വന്നവരെ
കളിയാക്കുന്നുണ്ടാ?
ഒരുമാതിരി കളിയാക്കലും ഒരുമാതിരി പാവം പോലെ ഇരിക്കുന്നവരെ അറിയാലോ
ഓ അങ്ങന
പത്ത് അങ്ങനെയായിര്ന്നു പത്ത് അങ്ങനൊയിരുന്നു കാരണം ആരും കൂടെ ഇല്ലായിരുന്നു പിന്നെ ഈ സാറന്മാരൊക്കെയായിരിക്കും കൊറച്ച് പഠിക്കണണ്ടൊക്കെ വന്ന് വല്യ കാര്യക്ക ഒന്നിനും കളിക്കാനാ അല്ലെങ്കി അങ്ങനെ ഒന്നും പോവൂല ഒരലമ്പിനുല്ല പഠിക്കാൻ പോവും
അപ്പം മൊത്തത്തിലൊരു ശോകമൂടായിരുന്നല്ലേ
ആഹ് സത്യം പീട്ടി പിരീഡിന് വരെ ബുക്ക് ബുക്ക് കാരണനിക്ക് കമ്പനി ഇല്ല കാരണം എല്ലാരും പീട്ടി പിരീഡിൽ ഇപ്പ ഒരാളെ വിളിച്ചൊണ്ട് പോകും വാട നീ വാ പറഞ്ഞ് കളിക്കാന്ന്റഞ്ഞ് ഞാൻ ഇവിടെ ഒറ്റക്ക് ങ്ങട്ട് പോയി നിന്നാലും ആരും എന്നെ വിളിക്കുയില്ല ആരുന്നെ ശ്രദ്ധിക്കുയില്ല
ഓഹ് ഓഹ് ഓ
അങ്ങനെ ഒരാളു ഒണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ
ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ
ഉം ആ അപ്പം ശരി
ഓ ഒന്നാ പിന്നെ ശരി ശരി
ഉം